ലോ
ഹെലോ
ലോ
ഹലോ
റെയ്ൻ റെയ്ഞ്ച് കൊറവാ തോന്ന്ന്ന് ഞാം പൊറത്ത് പൊറത്ത് പോയോക്കെട്ടെ റെയ്ഞ്ച് കാെറവാണ്
ആഹ് അതെ ആഹ്
ഉം പർഞ്ഞാെ എന്താ സുഖാണോ?
ആഹ് ഇവിടെ എല്ലാർക്കും സുഖവായ്ട്ട്‌രിയ്ക്കുന്നു അവിടെ എല്ലാർക്കും സുഖാണോ
ഓഹ് സുഖാണ്
ആഹ് കുട്ടികളെല്ലാം സ്കൂളിപ്പോയോ?
ഓഹ് എല്ലാരും പോയി
ആഹ് ഇവിടെയും കുട്ടികളെല്ലാം സ്കൂളി പോയി ആഹ് രാവിലെ എല്ലാരും സ്കൂളി പോവുമ്പം ഭയങ്കര ജോലിയും തെരെക്കും ബെഹെളവും ഒക്കെയാണ് അല്ലേ
ആഹ് അതെ അതെ അത് കഴിഞ്ഞാെന്ന് റിലാക്സാകും കൊർച്ച് കോമെഡി സീനൊക്കെ കണ്ട്ങ്ങെനെ ഇരിക്കാ
ആണ്ലേ ഇനിയിപ്പോ പെട്ടെന്നാ സമയം പോവ്ന്നെ വൈകിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ തിരിച്ച് വെര്ന്ന സമയാവും വീട്ടി ജോലി എല്ലാം ചെയ്ത് നമ്മള് കൊറെച്ച് നേരം ഇരിക്കുമ്പഴ്ത്തേക്ക് ആഹ് അതാ പിന്നെ വന്ന് കെയ്ഞ്ഞാ പിന്നെ ഭയെങ്കെരെ ബെഹളാണ്
ഉം ഉം
പിന്നെ കാെറച്ച് നേരം വൈകിട്ട് കുട്ടികളൊക്കെ ട്യൂഷന് പോവും അങ്ങനെ രണ്ട് മണിക്കൂർ ട്യൂഷ്നുണ്ട് പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കയ്ഞ്ഞാല് പിന്നെ ഹോം വർക്ക് ക്ക് കാര്യങ്ങൾ രാത്രി പിന്നെ ആകാെര് ബഹളാണ് എളെയാള് ഫയെങ്കര മടിയനാണ്‌ട്ടോ പഠിക്കാൻ അവന് ഫയങ്കര മടിയാണ് എഴ്താനും പഠിക്കാനും ഒക്കെ
ഉം
മൂത്താൾ
ഉം ഉം
നല്ല രീതിയിലും സംശയാെക്കെ ഉണ്ടെങ്കി പറഞ്ഞ് കൊട്ത്താ മാത്രം മതിയേ അവള്
ള് ഭയെങ്കെര പാടാണ് പഠിക്കാ ഉം ഉം ഇവെടെ മടിയാ വായിക്കാൻ ഇരിക്കാൻ തന്നെ മടിയാ എല്ലാര്ക്കും പിന്നെ ഞാനൊരു വട്യൊക്കായിട്ടവ്ടെ അട്ത്ത്ര്ക്കും
നമ്മള് എന്തെങ്കിലും പഠപ്പിക്കാനൊക്കെ ഇരിയ്ക്കുമ്പോ അമ്മക്കാണെങ്കി പറഞ്ഞ് പെട്ടെന്ന് ദേശ്യം ശ്യം വെരും ഞാന് രണ്ട് മൂന്ന് അടിയാെക്കെ കൊട്ക്കും ന്ന് എപ്പഴാണ് എന്തെങ്കിലും എഴ്ത്കേയും പഠിക്ക്യെക്കെ ചെയ്ന്നെത് ഉം ഹും
ഉം ഉം ഞാന് വേഗം അടിക്കും എന്റെ കൈയ്യും ഞൻ വേഗം അടിക്കും ഞാന് പിന്നെ വിചാരിക്കും വേണ്ടല്ലേ ഇനന്ന്
അതെ അതെ നമുക്ക് പിന്നെ സങ്കടം വരും ഇത്ര അടി കൊടുക്കണ്ടായിരുന്നുന്ന് അന്നരത്തെ ദേഷ്യത്തിന് എഴുതാതെയും പഠിക്കാതെ രിക്കുമ്പോൾ നമ്മള അങ്ങ് അടി അടിച്ച് പോകുന്നതാണ്
ആഹ് ഒന്നും രണ്ടന്നല്ല ഹോവർക്കുണ്ടാവാ ഒക്ക് മൂന്ന ആക്കും കൂട ഒരു ഫോണിലാണ് എല്ലാ വിഷയത്തിൻ്റൊ പിന്നെ എഴുതാനുള്ളതൊക്കെ വരിക അപ്പൊ ഈ ഒരു ഫോൺ കൊണ്ട് ആഹ് നേരം കൊണ്ട് ഏഴ് മണിക്കാ വായിക്കാ ഇരിക്ക ഒമ്പത് മണി പത്തണ ആവുമ്പോക്കും മൂന്നാത്തും കയ്യണ്ടേ പിന്നെ എഴുതാന ടൈം ഉള്ളൂ വായിക്കാൻ ടൈമില്ല
ടൈമില്ല അത്പ്പം പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹോം വർക്കുകളൊക്കെ സ്കൂളിൽ നിന്ന് തന്നു വിടുമായിരുന്നു അത് നമ്മൾ വീട്ടിൽ വന്നിരുന്നു എഴുതിയാൽ മതി ഇതിപ്പം രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെയാണ് കുട്ടികൾക്ക് എന്താ ഫോണിനകത്ത് ഹോംവർ നാളെഏതത് എഴുതിക്കൊണ്ടുവരണം നാളെ പരീക്ഷയുണ്ട്ന്ന് അറിഞ്ഞൊക്കെ ഇടുന്നത് അതല്ലാം ഓരോ കുട്ടികൾക്കും ഇത്ര ഗ്രൂപ്പാണ് നമ്മുടെ വാട്സപ്പിനകത്ത് എന്റെ മൂത്ത മൾക്കാണെങ്കിൽ സംസ് കൃതത്തിനൊരു ഗ്രൂപ്പ് മലയാളത്തിനൊരു ഗ്രൂപ്പ് എൽ എസ് എസ്സിന് ഒരു ഗ്രൂപ്പ് ഇംഗ്ലീഷിനൊരു ഗ്രൂപ്പ്
ഇപ്പൊ എല്ലാം ഫോണിനകത്തോടെല്ലേ
ഉം ഉം
അതിനക്ക് കൊറെ കിസ്സുകളും
ആഹ് കിസ് മത്സരം അതിന് ഒരു ഭാഗം അയി പടിച്ചു പോണം പിന്നെ അതേപോലെ ഉം എല്ലാണ്ട് എന്നും ഡിക്റ്റേഷൻ ഉണ്ടാവും അപ്പൊ അതും വേണം പഠിച്ചു പോവാ
പഠിച്ചു പോവാൻ
സ്പെല്ലിങ്ങുകളൊക്കെ ഉം
അതെ ഇപ്പൊ എല്ലാം എല്ല കൊറോണ സമയമൊക്കെ ആയപ്പോ ഓൺലൈൻ ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് ഫോണിലൂടെ കൊടുത്ത് ഇപ്പം കൊറോണ മാറിയിട്ട് അതിൽന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ കഴഞ്ഞത് ഇപ്പൊ എല്ലാം ഫോണിനകത്തൂടല്ലോ ഒരു ദിവസം നെ പില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അതെ ദിവസം ഉച്ചക്ക് സ്കൂളി വി ടി ഐ മീറ്റിങ് ഉണ്ടായിരുന്നു എനിക്ക് നെറ്റില്ല എന്നതു കൊണ്ട് ഞാനാണ് ഗ്രൂപ്പ് പ്പിലുള്ളത് കേട്ടോ ഹസ്ബൻഡ് ഇല്ല അന്നേരം എനിക്ക് നെറ്റില്ലായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉള്ള കാര്യം ഞാനറിഞില്ല ഉച്ചയായപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ വന്നു അന്നേരണോ പറയാത് ഇന്ന് പി ടി എ മീറ്റിംഗ് ആയിട്ട് ഉച്ചാരള്ള നമ്മള അറിയത്തില്ല നമുക്ക് ഒരു ദിവസം നെറ്റിയില്ലെങ്കി അതുകൊണ്ട് നമ്മള് ആഹ് മ നേരത്തെ ആഹ് അതെ അതെ നമ്മളിപ്പൊ തന്നെ ആണെങ്കിലും എന്തെങ്കിലും ടീച്ചറ് പറഞ്ഞു വിട്ടോ ട്ട ഇവിടെ വന്നിട്ട് പറയും എനിക്കറിഞ്ഞൂടാ ടീച്ചറിനോട് ഒന്ന ന്ന് വിളിച്ച് ചോദിക്കാൻ പറേ
ഉം ഉം ആഹ് അതെന്നെ എന്തോ എഴുതാണ്ട് എ എന്തോ എഴുതാണ്ട് എന്നേ പറഞ്ഞോളൂ ഞാൻ ഈ വാട്സ് ആപ്പിൽ ഉള്ളത് പറയാതെ ചോദിക്കോ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ ചോദിക്കുമ്പോ ആഹ് മാഷ് ഹോംവർക്ക് തന്നണ് അപ്പൊ എന്താന്ന് ചോച്ചാൽ എന്താന്ന് അറിയില്ല
ആഹ്
അതെ ആഹ് പിന്നെ ഞാൻ ഇതിൽ നോക്കി പറഞ്ഞ് കൊടുക്കുമ്പോ അപ്പൊ പറയാ അതെന്നെയാ അപ്പൊ ഒലരിക്ക ഓർമ്മ വരും ആഹ് അതന്നെയാണ്ന്ന് അങ്ങനെ ചെയ്യും ഉം
ഇവിടെ ഒരാളോട് ഹോം വർക്ക് ക്കെ ഉണ്ടോന്ന് ചോയ്ച്ചാ പറയും മൂത്താള് തന്നെ ങ്ങ് ചെയ്തോളും. ഒരാൾടെ ഹോംവർക്ക്ണ്ടോന്ന് ചോയി ച്ച ച്ചാപ്പറ ഇല്ല ഹോം വർക്ക് ഒന്നും ഇല്ല്യാന്ന്. അന്നത്തെ ദിവ്സം ഞാൻ ബുക്ക് ബുക്ക് നോക്കില്ലെങ്കി പിറ്റേത് ടീച്ചർമാര്ന്നെ വിളിയും എന്നാണ് ഈ ഹോംവർക്ക് ചെയ്ത് കൊടുക്കാഞ്ഞെ, പറയത്തില്ല ഹോംവർക്കൊണ്ടെന്ന്. ഞാൻ ത ബുക്കിനാത്തെല്ലാം ബു ക്കിനാത്തും പുസ്തകത്തിനാത്തും ആൾക്ക് ഇച്ചിരി മടിയാ ഹോംവർക്കൊക്കെ എഴുതാനായിട്ട് അപ്പം ടു ലൈും ഫോർ ലൈനും ഒ ക്കെ കൊണ്ടോവുമ്പോ ദെവസവും ടു ലൈനും ഫോർ ലൈനും ഒക്കെ ടീച്ചേഴ്സെഴുതി കൊട്ത്ത് വിടും. അ പുള്ളിക്കാ
ഉം.
ക്കാരൻ സ്കൂളി ചെന്ന് പറയും ഞാൻ ക്കു കൊണ്ടന്നില്ല അ നെ പിന്നെ എഴ്തി കൊട്ക്കത്തില്ല എഴുതണ്ടാലോ. അവിടെ ചെന്നിട്ട് പറയും ഞാൻ ബുക്ക് കൊണ്ടന്നില്ല ടീച്ചറെ അടുപ്പിച്ച് രണ്ട് ദിവസാവുമ്പോ ടീച്ചർ എന്നെ വിളിയ്ക്കു എന്താ ബു കൊട്ത്ത് വിടാൻ ഞാൻ തന്നെ ഞാൻ പറയും എല്ലാ ദിവസം കൊടുത്തു വിടും ടീച്ചറേ അന്നേരവ ടീച്ചർ അറയ എന്നും ബുക്ക് കൊണ്ടുവരുന്ന്, വെക്കത്തില്ല ബുക്ക്. അങ്ങനൊക്കെ ഇച്ചിരി ഇീതുണ്ടവന്
അവ്ടൊക്കെ ടീച്ചർമാര് ബേഗ് ല് ബേഗ് ന്ന്ട്ത്ത് പോവാ ചെയ്യ. മക്കള് തെരാഞ്ഞാല്. ഉം
എന്നു വച്ച് ച്ചിരി വളർന്ന കുട്ട്യളായോണ്ട് രണ്ടിലൊക്കെ പഠിയ്ക്കുന്ന സമയത്ത് ഇപ്പ മൂന്നാം ക്ലാസ്സിലായി.
ആഹ് ന്റെ മോനും മൂന്നാം ക്ലാസ്സിലാണ്.
അതെ.
ഒരു മോന് മൂന്നിലാണ്. എങ്ങനെയ പഠിക്കാനൊക്കെ
പഠിയ്ക്കാൻ മൂത്താള് കൊഴപ്പൊവില്ല അവൾ നല്ല ആക്റ്റീവാണ് എല്ലൊഅവൾ ടെ കാര്യങ്ങളെല്ലാം ബുക്ക് പൊതിയാണെങ്കിലും ഹോം വർക്ക്കളാണെങ്കിലും എല്ലാം തനിയേ ചെയ്തോളു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കി എപ്പഴും നമ്മുടെ ഫുണൊക്കെ വേടിച്ച് തനിയെ നൊക്കി എഴുതുവല്ലോ അമ്മ ഇങ്ങോട്ട് തന്നെ ഫോൺ ങ്ങോട്ട് ത ന്നെ അതെഴുതട്ടെ തെഴുതട്ടെ എന്നും പറഞ്ഞ് എല്ലാ യൂട്യൂബിനാത്തൊ അല്ലെങ്കി ഗൂഗിൾനാത്തൊക്കെ നോക്കി സെർ ചെയ്ത് ഹോം വർക്ക്കളെല്ലാം അവള് തനിയെഴുതും. പഷെ എളയാളാണ് ഫയങ്കരം എഴുതിക്കൊട്ത്താ എഴ്തത്തില്ലാ എ പഷെ എല്ലാം ചെയ്യും കേട്ടോ, എന്ന് വെച്ചാ കുളിക്കണോ ചോറൊക്കെ നമ്മള് വെളമ്പി ഒന്നും ടുക്കണ്ട ത ന്നെ അട്ക്കളെ പോയി അവന് വെശ വാണെങ്കീ പാത്രത്തിൽ ചോറൊക്കെ വെളമ്പി തന്നെ കിയ്ക്കും. നമ്മളെ വിളിയ്ക്കില്ല ചോർനൊ അങ്ങനെയാണയാള് അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്തോളും പഷെ പഠിക്കാൻ മാത്രം പറയാം ഫയങ്കര മടിയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടി സാധങ്ങളൊക്കെ വേടിച്ചിണ്ടൊക്കെ വെരുവാണെങ്കി അതൊക്കെവര് ചാക്കിലാ ഒക്കെള്ളത് പൊക്കി എനിയ്ക്ക് അട്ക്കളേല് കൊണ്ടുവെച്ച് തരും. ഷെ പഠിയ്ക്കാനെന്ന് പറഞ്ഞാ ഫയങ്ക മടിയാണ്.
അതെല്ലോട്ത്തും അങ്ങെൻ തന്ന്യാണ്. പഠിക്കാന്ന് പർഞ്ഞാ അത്രയും മടി വേറെ ഒരു സംഗതിക്കൂല്ല.
ഇല്ല ആൺകുട്ടികളായത് കൊണ്ടാരുന്നു അവർക്കെപ്പഴും ഇങ്ങനെ കളിയ്ക്കണം കളിയ്ക്കണം ന്നൊക്കെയുള്ളൊരു ചിന്തയാണ്.
ആഹ്, ആഹ് അതെ.
ആഹ്, പെൺകുട്ടികള്
ഇവടെ പ്പെ ഇവടെ രണ്ട് പെൺകുട്ടികളാണല്ലോ ഓര് രണ്ടാളും പൊറത്തു പോവൂല കളിക്കാന്. അയിനുംവേണ്ടി ഒ മ പിന്നെ ആൺകുട്ട്യൾ രണ്ടാളും പോയാ ഓര് എപ്പഴാ വെരെ ഏഴ് മണി ആറ് മണി ആറര ആ ഏഴു മണിൻ്റുള്ളിലേ വെരൊള്ളൂ. കളി കഴിഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ മേലെഴു കലും എല്ലാം കഴിഞ്ഞിട്ട് വായിക്കാ ഇരിക്കുമ്പോ തന്നെ ഏഴ് മണി ഏഴരയായി. പിന്നെ ചോറ് ത് ന്നാല് ആഹ് ചോറ്ന്ന് എട്ട് മണ്യായ പിന്നെ ആകെ ഒര് മണിക്കൂറ് അരമണിക്കൂറൊക്കെ വായനക്കിരിക്കാൻ ടൈമുള്ളൂ
ആഹ്.
ചെലപ്പോ ഒമ്പത് മണിയായി ഒമ്പതര ആയാ ഓര്ക്ക് ഒറക്കം വന്ന്. എന്ന വായന അല്ലെങ്കിൽ ഒക്ക് പത്ത് മണിയ ആയാലും പതിനൊന്ന് മണിയ ആയാലും ഒന്നും ഉറങ്ങണ്ട വായനല്ലെങ്കി
ആഹോ അങ്ങനന്താ അതെ ഈ ബുക്ക് കാണുമ്പോ ആ് ഇവിടെ വന്ന് പന്ത്രണ്ട് ഞങ്ങള എന്റെ ഹസ്ബൻഡറ് വര ഒൻപതര ചിലപ്പോ പതരയൊക്കെ ആകും ചില ദിവസം കടൽ കസ്റ്റമർ ഉണ്ടിങ്കി താമസിക്കുന്നേ അന്നേരം പിന്നെ എട്ടര ആവുമ്പോ ാൻ ചോറ് കൊടുക്കും രണ്ടു പേർക്കും പക്ഷെ ഉറങ്ങത്തില്ല അറ്റം വന്നിട്ടേറ
ഉം
പിന്നെ ഹസ്ബന്റ് വന്ന് കഴുമ്പോ ഇ ഞങ്ങള് രണ്ടപേര ചോഴച്ച് ഇവിടെ കൊണ്ടുവന്ന് എല്ലാരേും കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല അങ്ങടിയ അവർക്ക് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴ ക്ക് ബഹളം അവസാനം രാത്രി കൊറെ വഴക്ക് പറഞ്ഞ ഞൻ ഉറങ്ങുന്നേ അങ്ങനെ പതിനൊന്നര പന്ത്രണ്ട് മണിയ ആക ഇവിടെ ഉറങ്ങുമ്പോ രാത്രി ഉറങ്ങാാം ഭയങ്കര പാട
ഉം രാവിലും എണീക്കാനും എണീക്കാൻ മടിയാവൂലേ
ആ അതെ രാവിലെ എണ്ണിക്കാൻ ഭയങ്കര ആ സമയം സ്കൂള ഇല്ലെങ്കിൽ രാവിലെ ആറ മണിയ ആവുമ്പോ രണ്ട വരും സ്കൂൾ ഉണ്ടെങ്കി എട്ട മണിായ വിളിച്ചിടിക്കില്ല അതെ
ഉം എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ ഇവിടെൊക്കെ അങ്ങനെ തന്നെ സ്കൂളില്ലഞ്ഞാല് നേരത്തെ എണീറ്റ് വരും എന്ന അവർരിക്കും അത്രയും കൊറച്ചും കൂടെ നേരം കളിക്കാലോ
ആഹ് അതെ സ്കൂള ഇില്ലാത്ത ദിവസം രാവിലെ അവര്ും നമ്മുടെ ഹലോ ഹലോടാ കേൾക്കാൻറ്റണ്ടോ
കേ കേൾക്കുന്നില്ല കൊറച്ച് പകുതി കേട്ട് ബാക്കി നിന്ന പോയി ഞാൻ സൗണ്ട് വരുവോന്ന് ഇങ്ങനെ നോക്കി നക്കേനിയാ
ആ ഞാൻ റിപ്ലൈ കിട്ടുമോന്ന് പ്രതീക്ഷിച്ച ചെയപ്പോ അന ക്കം ഇല്ല അത മനസ്സിലായി ഓഹോ പോയി കുട്ടികളുടെ കാര്യം പറയാരുത് സ്കൂളില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും
ആഹ് ആ കൊളില്ലെങ്കി പിന്നെ പറയണ്ട ഞാന എ അ ചെയ്യ ഞാന് ഓരോ പണിയും ഓരോരുത്തര അങ്ങോട്ട് ഏല്പ്പിക്കും നന്നാവും ഒന്നുംല്ല എടുത്താല്
ആഹ് ഞാാന് ആ പണ്ടൊക്കെ നമ്മളോട് ഈ തുണിയൊക്കെ വെയിലത്തന്നൊക്കെ പറക്കാന എനിക്ക് മടിയായിട്ടാ അമ്മയൊക്കെ പറയുമ്പോ എപ്പോഴും മഴ വരും തുണി കൊണ്ടിടണം പറ ക്കണം അന്ന് പറയുമ്പോ അമ്മ കടന്ന് വഴക്കറോ എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യമ്മ പക്ഷെ എന്റെ മക്കളാണെങ്കില ഉല്ലോ മഴയൊക്കെ വരുമ്പോം ഞാൻ പേടെ മണ്ടല്ല അത വിരി കാർ മോളെോ അല്ലെങ്കിൽ മോനെോ ഒന്ന് പറ പൊക്കൊക്കെ പറഞ്ഞാ രണ്ടുപേർും നമ്മളൊക്കെ എന്തൊരു മയ്യത്തീളായിരുന്നു വീട്ടിൽ നിങ്ങുന്ന സമയത്ത്
ആഹ് ആഹ് അതന്നൊ ഞാൻ പിന്നെ വിളിക്കട്ടോ ഒരു കോൾ വരു ഉ അല്ലെ തെ